ഹലോ
ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
ആ സുഖായിട്ടിരിക്കുന്നു ഇവിടെ നല്ല മഴ-
നല്ല മഴയ ഉണ്ടോ
ആഹ് മഴയായിരുന്നു ഇന്ന് രാവിലെ തൊട്ടേ മഴ
ആണോ ഇവിടെ മൂന്നാല് ദിവസായിട്ട്- നല്ല വെയില മഴയൊന്നുല്ല അതെ അതെ ഭയ- ഭയങ്കര ചൂടും വെയിലൊക്കെ-
ഉം ആഹ് ഇവിടെ രണ്ടൂന്ന് കൊറച്ച് ദെ - മഴ ഉ മഴ ഇപ്പം തൊടങ്ങിയ വലിയ- ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു ഇന്നലെ.
അതെ അതെ സ്റ്റാർട്ടിങ്ങില് തന്നെ ഇപ്രാവശ്യം മഴേ ഇടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്
ഉം അഹ് നേരത്തെ ജൂണിലൊക്കെ ആയിരുന്നു തൊടങ്ങുന്നത് ഇപ്പം മെയ്- ട്ട മെയ് പകുതി തൊട്ടെ ഇങ്ങനെ ആയി
അതെ അതെ എടയില് എപ്പോഴെങ്കിലൊക്കെയായിട്ട് മഴയിണ്ട് മഴ വരുന്നതിനേക്കാള് ഇടിയും മിന്നലും- ഒക്കെയാണ് കൂടെ വരുന്നത്
ഉം ഉം നല്ല ഇടിയും ഉണ്ട് ഇന്നലെ ഒത്തിരിയും പേടിച്ച് ഇടിയായിരുന്നു നല്ലെ
ആണോ ആ ഇവിടെന്നുയില്ല ട്ടോ മഴ ഇടിയോന്നുയില്ല ഒരു നാല് ദെവസായിട്ട് ഇപ്പൊഒന്ന് ഒന്നുല്ല. നല്ല വെയിലും ചൂടും സഹിക്കാൻ പറ്റാത്ത- ചൂട് കാരണം
വെറും മഴ പെയ്തില്ല ഇല്ലേ ഈ കാലവർഷത്തിന്റെ
മഴ ഇടക്കൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതെ പെയ്തിട്ടുണ്ടായിന്നു ഇപ്പൊ ഒരു മൂന്നാല് ദിവസയിട്ട് തീരെയില്ല
ആഹ്
നല്ല ചൂടാ ഒരു നാലു ദെവസം മുന്നേ ഇപ്പൊ നൈറ്റില് നല്ലൊരു മഴ പെയ്ത് ഏകദേശം ഒരു ആഹ് നേരം വെളുക്കുന്നത് വരെ നാലര അഞ്ച് മണി വരെ ഒക്കെ പെയ്തിട്ടുണ്ടാവും അങ്ങനെ പെയ്തതാ പിന്നെ പെയ്തിട്ടില്ല നേരം വെള്ത് ആഹ് അതെ അതെ മഴ പെയ്ത് കഴിഞ്ഞാല് - പ്രോബ്ലം അതാണ് തുണിയോണങ്ങാനും പ്രയാസം വിരിക്കാനും സ്ഥല ഇല്ലാത്തൊരവസ്ഥ വരും എത്ര സ്ഥലം ഇണ്ടായാലും അതെ അതെ രണ്ടു ദിവസം മഴ ആയാലും നമു ക്ക് പരാതിയായി പോയി തുണി ഉണങ്ങുന്നില്ല എന്നാലോ വെയിലാ
ആണാണ് രാവിലെങ്കിലും മഴ വെയിലുണ്ടായിരന്നെങ്കിൽ ഇടാരുന്നു കൊറച്ചെങ്കിലും വെയില് ഉം
ഞാന് എല്ലാ മനുഷ്യന്മാരിം സ്വഭാവാണ് അതെന്ത്‌ മഴ പഴയ പെയ്ത് കഴിഞ്ഞാപറയും തുണികളുണങ്ങുന്നില്ല അങ്ങനെ ഇങ്ങനെ പരാതിയോട് പരാതിയാ അതെതെ പൊറത്തിറങ്ങാനും വയ്യ അതെ അതെ ഇനി മഴയില്ലെങ്കിലോ അള്ളോ! മഴയില്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ല വെള്ളല്ല
ഇപ്രാവശ്യത്തെ ചൂടും ഭയങ്കര ചൂട്ണ്ട് ഉം ഓരോ വർഷം തോറും
അതെ സഹിക്കാൻ പറ്റാത്തെ ചൂടായി പോയി ഇപ്രാവശ്യം
ഉം ഉം ഭയങ്കര ഓരോ വർഷം കൂടുന്തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുവ ഇപ്പൊ
അതെ അതെ ചൂട് കൂടിക്കൊണ്ടിരിക്കണം പക്ഷെ പ്രവശ്യം നേരത്തെ മഴ പെയ്തു ട്ടോ എടയിലപ്പോഴെങ്കിലുമാണെങ്കിൽ പോലും നേരത്തെ മഴ പെയ്തി ട്ടുണ്ട് മെയ് പകുതിയൊക്കെ ആവുന്നതിന് മുമ്പേ മഴ ഇങ്ങനെ ഇടക്കും തലയ്ക്കൊക്കെയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നല്ല മഴ ആയിട്ട് ട്ടും ചാറ്റൽ മഴായിയിട്ടും ഇവിടെ നമ്മളെ കിണറ്റിലൊക്കെ വെള്ളം തീരാറായ അവസ്ഥ ആയിരുന്നു
ആണോ ആഹ്
മ എടയിൽ നല്ല രണ്ട് മഴ പെയ്തതോടെ എന്തായി നമുക്ക് വെള്ളത്തിന്റെ ക്ഷാമം അങ്ങട് ഇല്ലാതെ
ആണോ ആഹ് ആഹ് ശെരി
ഉം മറ്റേത് ലാസ്റ്റിക്ക് നമുക്ക് വെള്ളത്തിന ഒരു കുറവ് വരുള്ളൂ. ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏറിപ്പോയ ഒരു വൺ വീക്ക് ക്കെ നമുക്ക് വരൊള്ളൂ പക്ഷെ നേരത്തെ വെള്ളം തീരാറായിരുന്നു ക്ഷെ അല്ഹം എല്ലാം മഴ പെയ്തത് കൊണ്ട് നമ്മള്
ഉം ഉം ആഹ് പിന്നെ പിന്നെ അതോണ്ട്പ്പ ചൂട്ല്ല. റൂമിലൊന്നും- ആഹ ഇവിടെ കുഴപ്പമില്ല വെള്ളമുണ്ട് വീട്ടിൽ ആഹ. അ കൊഴപ്പല്ല.
ന്ന് വെള്ളിയാഴ്ചോസം.
ആഹ. ആന്ന് ആന്ന്
അതെ വെള്ളല്ലെങ്കി നല്ല പ്രയാസാ നമുക്ക്.
പിന്നെ വറ്റിക്കയും ചെയ്തായിരുന്നു, ഇടക്ക്. പറ്റിച്ച്. നല്ല വൃത്തിയാക്കി തേച്ചൊക്കെ എടുത്ത്. ഇപ്രാവശ്യത്തെ ഒണക്കിന് എല്ലാം ചെയ്ത്. അങ്ങനെയൊക്കെ ചെയ്തു.
ആഹ.
ഇങ്ങനെ ഇപ്പം റൂമിനത്തു അതുകൊണ്ട് ഇച്ചിരി ചൂട് കുറഞ്ഞു.
അത് ശരിയാണ്. മഴ പെയ്താൽ അതെ. നമുക്കൊരാശ്വാസം കിട്ടും. ബാക്കിയുള്ളത് കൊറെ പ്രയാസ- ആണെങ്കിൽ പോലും.
ഉം.
ചൂട് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നൽക്കുമ്പോഴേ, മഴ പെയ്യുമ്പോ നല്ല ആശ്വാസാണ്. അതെ അതെ. ഓ എന്ത് ചൂടാറിയോ? വീടിനകത്തിരിക്കാനേ വയ്യ.
ഭയങ്കര പാട്പെട്ടു. ഒത്തിരിം പാട്പെട്ടു. ഭയങ്കര പാടായിരുന്നു. അകത്തെ ഭയങ്കര ചൂടും. പൊറത്തായാലും വെയില്. പൊറത്ത് വെയിലാണ്. ചൂട് അങ്ങനെയായിരുന്നു ഉം
മക്കൾക്കാണെങ്കിലൊ ഈ വെക്കേഷനിലൊന്നും കൂടുതലായിട്ട്. പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതൂല്ല കാരണം എന്താ വെച്ചാല്. പത്ത് മണിക്ക് ശേഷം വെയിലത്ത് ഏഹ് പുറത്തിറങ്ങാൻ പാടില്ല. കുട്ടികളെ അകത്താക്കണം കളിക്കാൻ വിടാൻ പാടില്ല അങ്ങനെയൊക്കെയായതിന്. കാരണം കൊണ്ടെ കളി കളിക്കാൻ പോവാനും പറ്റുന്നില്ല കുട്ടികള് ഫുൾ ടൈം ടിവി മൊബൈല് ടാബ്.
ആഹ്
ആ ഒരു സാഹചര്യത്തിലായി.
ആ അതും പാ ഉം പിള്ളാർക്ക് കളിക്കാനൊന്നും പിന്നെ പറ്റത്തില്ല.
അതെ അതെ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആവുന്ന ഒരു രീതിയായി പോയി.
ഉം ആ ഫുൾടൈം ഫോണിലാവും പിന്നെ.
മക്കളൊക്കെ പറഞ്ഞാല് പുറത്തിറങ്ങി നന്നായിട്ട് കളിക്കുന്നതാണ്.
ഉം ഉം.
ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂട് വീട്ടില് സഹിക്കാൻ പറ്റാത്ത ചൂടാ മുറ്റ ക്കെ ആ ഒരു പത്ത് മണി ആ ആവുമ്പോ കിഴക്കെ എന്താകും എട്ടര ഒമ്പത് മണി ആകുമ്പോഴേ ഒക്കെ വെയില് നല്ല വെയില്.
ആഹ് ആണോ ഇനിയിപ്പം ജൂണ് ആവായിരിക്കല്ലെ അതെ ജൂൺ ആവും മഴയാവാനല്ലേ ജൂണൊക്കെ ആവു തൊടങ്ങണം.
അതെ അതെ ആഹ് അതെ ഇങ്ങനെ ഇടമഴ ഇങ്ങനെ വരുന്നതോണ്ടൊ ഒരാശ്വാസാണ് ഇടക്ക്.
ഉം ഉം ആഹ് പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ പുള്ളാരുടെ സ്കൂളിലെ
ആഹ് ഏകദേശൊക്കെ തീർന്നിട്ട്ണ്ട് ആഹ് ങ്ങളെതന്തായി സ്കൂൾ തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ?
ആഹ് മേടിച്ചു മേടിച്ചു ഇവിടെ എല്ലാം ശരിയാ ആഹ് യൂണിഫോം എല്ലാം മേടിച്ച്. ഞാൻ കൊടുത്ത് തയ്പ്പിക്കാൻ കൊടുത്ത്. ആഹ് ആന്ന്
അതെ
ഞാൻ നേരത്തെ പോയി പർച്ചേസ് ചെയ്യും അങ്ങനെ
പൊതിഞ്ഞോ
ആഹ് ആഹ് പൊതിഞ്ഞു പൊതിഞ്ഞു പി രണ്ടു ദിവസത്തെ ക്ലാ ആഹ് നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ ഇതെല്ലാം നേരത്തെ ചെയ്ത് വെക്കാൻ അങ്ങനെ പോയി എല്ലാം മേടിക്കും ആഹ്
എനിക്ക് ഭയങ്കര മടിയാ എവിടെ വാങ്ങിച്ച് കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് വരെ പൊതിഞ്ഞിട്ടില്ല
ആഹ് ഉണ്ട് കൊറച്ചൂടെ പൊതിയാനുണ്ട് ആഹ് ആഹ് കൊറച്ച് പകുതി റെഡിയാക്കി
ഇന്ന് വിചാരിക്കും നാളെ ചെയ്യാം നാളെ എന്തിനെ ഇരിക്കുമ്പോ തോന്നും മ നോ ഇനിയിപ്പോ നാളെ ചെയ്യന്നപ്പോ വെയ്യാ തോന്നുന്നു
ഉം ഉം ഈ പെരുന്നാളും കൂടെ വരുന്നുണ്ട്
എന്തെയ്യും സ്കൂള് തുറക്കുന്ന തലേദിവസം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങട് ചെയ്യും മടിയൻ മല ചുമക്കുന്ന് പറഞ്ഞില്ലേ അതേ അവസ്ഥയാണ്
പുള്ളാർ ക്കൊരു സന്തോഷവാ ആദ്യത്തെ ആഹ് പിള്ളാർക്ക്
പറയാണ്ടോ ഇവിടെ എന്നും പറയും ആഹ് ആഹ് ആഹ് ചെയ്യാ ചെയ്യാ അറിയൂ ഞാന്
ഉം ഉം ഉം പുള്ളാർക്ക് ആദ്യത്തെ ഒരി ഇതേ ഉള്ളൂ പിന്നെ രണ്ടു ദിവസം സ്കൂളിൽ പോയി കഴിയുമ്പോം പിന്നെ മടിക
ഓ അത് ശരിയാ പിന്നെ അതൊന്നും കാണൂല
ഉം ഉം
ഇപ്പൊ ഒരു രണ്ടു മാസം ആഹ് വീട്ടിലിരുന്ന ആഹ് ഒരി ഇതിലേ സ്കൂള ഒന്ന് തുറന്നാ മതിയരുന്നു എന്നുള്ള ലെവലായി
ആഹ് അതെ അതെ
ദിവസം കഴിഞ്ഞാ പിന്നെ ഇനിയിപ്പോ എന്ന സ്കൂള് പൂട്ടുകാ എന്നുള്ളതോ
ഉം പിന്നെ മടിയാണ് പിള്ളയ്ക്ക്
ഉം അതെ അതെ
ആഹ് പിന്നെ പെരുന്നാളും കൂടെ ആയ കൊണ്ട് പിന്നെ ആഹ് വൈകിട്ട് ചായ കടും ചായ കടിചായ ഇടും പിന്നെ ഉം അവിട്
ഇല്ല ഇവിടെ ബാക്കിയുള്ളവരൊക്കെ കുടിക്കും ഞാൻ കുടിക്കും ഞാനും ഏഹ് നാത്തൂനൊന്നും കുടിക്കാറില്ല
ആഹ്
ഉമ്മ ഇപ്പ മക്കളൊക്കെ കഴിക്കും
ഉം
കടിഎന്തെങ്കിലും പാക്ക് ക്കെറിയ ഐറ്റംസ് ഇടയില് എപ്പോഴെങ്കിലും എക്കെ നമ്മള് എന്തെങ്കിലുമൊക്കെ പൊരിക്കടി ഉണ്ടാക്കും പൊക്കുവട ഉള്ളിവട അല്ലെങ്കിൽ പഴം പൊരി എപ്പോഴൊന്നുമല്ലാട്ടോ എപ്പോഴെങ്കിലും ഏക്കെ
ആഹ് ആഹ്
അതല്ലെങ്കിലെങ്ക എന്തെങ്കിലും ബക്കറിയറ്റംസ് രാത്രിക്ക് ഇന്ന് ചോറ് തന്നെയാണ് ചോറ് ഇന്ന് നേർച്ചയണല്ലോ മധുര ഇവിടെ പള്ളിയില്
ആഹ ഉണ്ട്ണ്ട്
നമ്മുടെ പെരുന്നാള അടുത്ത് നേർച്ച ഉണ്ടാവല്ലോ
ആഹ ഉ
ഇന്ന് ബീഫും തേങ്ങാച്ചോറും ആണ്
ആഹ് ആഹ്
അപ്പൊ പിന്നെ നൈറ്റക്ക ഉള്ളതൊണ്ട്
ഉം ബീഫ് കറിയ ആയിരുന്നോ ഇന്ന്
അതെ അതെ ബീഫ് കറി അതെ അതെ ആഹ് അതെ നേർച്ചന്ന് പള്ളിക്കന്ന് കൊണ്ട വരുമല്ലോ
ആഹ് ആഹ്
അതെ അതിഫ ഒക്കറി നല്ല ടേസ്റ്റാ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടണ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്
ആഫ് എനിക്കും ഇഷ്ടം ഇ ചിക്കനെക്കാട്ടി ഇഷ്ടം ബീഫാ
ആഹ് അതെ അതെ നേർച്ചന്ന് കിട്ടുന്നത് നമ്മൾ ഇണ്ടാക്കുമ്പോ കറി ചിക്കൻ കറിയ ടേസ്റ്റ് ബീഫ് ക്കറി ടേസ്റ്റ് ഇല്ല ബീഫ് ഫ്രൈ ചെയ്യാ നമ്മള എന്താ വ വരട്ടുന്ന രീതിയിലൊക്കെ ചെയ്താല ബീഫ് നമ്മൾ ഉണ്ടുമ്പോ ടേസ്റ്റ്ള്ള പക്ഷെ നേ ർചെടാ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്
ഉം ആന്ന് ആന്ന്
അതെ അതില ആഹ് കപ്പയും അതേപോലെ ബാക്കി കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ ച്ചാലും ആഹ് ടസ്റ്റ് കിട്ടൂ നമ്മൾ വെജിറ്റബിൾ ക്കുന്ന സമയത്ത് ഒരുമാതിരി
ഉം ആഹ്
അവിടെന്ന് കൊണ്ടിരുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അവരാ ചെമ്പിലൊക്കെ ഇട്ട് ആദ്യ വെക്കുമ്പോ നല്ല ടേസ്റ്റ എനിക്ക് ഭയങ്കര ഇഷ്ട
ഉം ഉം ശരിയ എന്നാ ഓക്കെ എന്നാ ശരി പിന്നെ വിളിക്ക ഓക്കെ ശരി
ഓക്കെ ഓക്കെ
ആഹ് ആഹ്